ഹല്ലോ ഹലോ ഓ കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട്
എന്തെക്കെയ വിശേ
ആഹ് വറെ വേണല്ലേ ഇങ്ങനെ സുഖായിട്ട് പോണ് ഓരോ തിരക്കില്ങ്ങനെ പോവും.
ആഹ് അഹ്ശരി ഫുഡൊക്കെ കഴിച്ചോ ച്ച
ഫുഡ് കഴിച്ചിട്ടില്ല മക്കള് കഴിച്ചിട്ടുള്ളൂ. ഉം കഴിക്കാണ്ട് ഉം
കഴിക്കാനായിലേ
ആഹ് കഴിക്കാനായിട്ടുണ്ട് ഞാം വേം കഴിക്കട്ടെ. ചേടിച്ച്ങ്ങനെ നിക്കാണ് അപ്പം ഓലത് കഴിഞ്ഞിട്ട്ഓല്ക്ക് കൊടുക്കലയിഞ്ഞിട്ട് ഞമ്മക്ക് ശെരിക്ക് തിന്നല്ലോ അത് വിചാരിച്ചിട്ട് കയിച്ചിട്ടില്ല
ഇല്ലെങ്കി ആകെപ്പാടെ ഒരു ഇതേക്കാരല്ലേ
ആഹ് അതെ
ഉം
അപ്പൊ ഓൽക്ക് ഫോണും തൊക്കെ വേണം അപ്പൊ അങ്ങനെ ഓക് ഒൽക്കങ്ങട് കൊടുക്കല് കഴിഞ്ഞാ പിന്നെ നമക്ക് സമാധാനതില് കഴിക്കജാരിച്ചാണ്ട് കഴിച്ചല്ല
ന്ന ന്താ ഫുഡ്
ഫൂഡ് ചോറും കറിയും ചിക്കനും ഒക്കെ ആയിട്ട്
ആഹ് അഹ്ശരി
ഉം അധികം രാത്രിയല്ലേ അപ്പൊ ഉച്ചകത്തെ ബാക്കിയുള്ളക്കെ അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെ ഒന്നല്ലെങ്കിലെ എന്തെങ്കിലൊക്കെ ഉണ്ടാക്കുനൊള്ളു ഹമ് അല്ലെങ്കിൽ ഉച്ചകത്തന്നേ ഒപ്പിക്കല ങ്ങള് കഴിച്ചോ?
ആഹ് കഴിച്ചു കഴിച്ച്
ഉം നേരത്തെ കഴിക്കുവോ അയ്ശരി
കരിച്ചാല് ആണ്ട് കഴിക്കും
ആഹ് ഏയ് അയ്ശരി അത്ര പെട്ടെന്ന് കഴിക്കൂലേ? പെട്ടന്ന് കെടക്കുവോ
കെടക്കൂല പക്ഷേ ഭക്ഷണം നേരത്തെ കഴിക്കണം ഞമ്മൾ കടക്കുമ്പോതിന് ദഹിക്കൊല്ലോ ഭക്ഷണം
ക്കല്ല ആഹ് ശരി അങ്ങനെല്ലേ അങ്ങനെയൊക്കെ നോ ക്കണേതാണ് പക്ഷെ നമ്മളതോന്നും നോക്കലില്ല.
ആഹ ഇവിടെ എല്ലാർക്കും അങ്ങനെ വാണ ണം പിന്നെ ചപ്പാത്തിയ കഴിക്ക
ആഹ് ചപ്പാത്തിയ കഴിക? ഏഹ് ശരി ഉം ഉം അങ്ങനെണ്ടല്ലേ അതന്നെ നേരത്തെ എല്ലാരും.
ആഹ്
ആരൊക്കെ വീട്ടിലുള്ളത്
വീട്ടില് ഉമ്മമ്മ ഉപ്പ ഉപ്പപ്പ ഉപ്പ ഗൾഫില
ആഹ് ശരി അപ്പൊ എല്ലാർക്കുടെ ചപ്പാത്തി ഉണ്ടാക്കണല്ലേ ആഹ് ആഹ് ആഹ്ശേരി
ഉം മാഷാഅല്ലാഹ്‌ അപ്പൊ അനിയത്തി എല്ലാരും ഇതുപോലെ ചപ്പാത്തിയന്നെ കഴിക്ക
ആഹ് ല്ല എല്ലാരും അതന്നെ കഴിക്ക ഉമ്മമാക്ക് പപ്പാക്ക് വേണം പിന്നെ എല്ലാർക്കും ചൂടുള്ള ഭക്ഷണത്തിനോട താൽ ന്നെ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കും ചെപ്പത്തി
അത് ശരി ആഹ് ചപ്പാത്തി കിണ്ടാക്കാൻ കൊറെ റിസകല്ലേ എനിക്ക് ഭയങ്കര റിസ്കണ് ഹ് ങ്ങള് ണ്ടേ
ആക്ണാണ്ട് കൊഴപ്പല്ല
കഴപ്പല്ലല്ലേ ആഹ് ശരി ഉം ഉം രാവിലൊക്കന്താ ണ്ടാക്കല്
ലേ
അങ്ങനെന്നുല്ല ഉമ്മമ്മക്കും ഉ പ്പാപ്പ ചലേപ്പോ ഓഡ്സ് രാഗി അങ്ങനെക്കെ ഉണ്ടാക്കാ
ഏഹ് അയ്ശരി
ഇത അങ്ങനെ എല്ലാർക്കും അതന്നെണ്ടാക്കും അല്ലെങ്ങിപിന്നെ ദോശ അങ്ങനെ എന്തെങ്കിലും സ്കൂള ഇല്ലാത്ത ദിവസാണ് ദോശ അങ്ങനെയൊക്കെ ഇണ്ടാവ
അവർക്ക്ത് പറ്റൂലേ
അവർക്ക് അവർക്ക് അരി ഭക്ഷണം അങ്ങനെ പറ്റൂല
ആഹ് ആഹ് ഷുഗർ ആഹ ശരി
ഉ ഉച്ചക്ക് മാത്രം ഇവടെ ചോറയ്ക്ക ബാക്ക ള്ള സമയത്തൊക്കെ ഇങ്ങനെ ഓരോ ന കഴിക്കും
കൈക്കൂല ആഹ് ആഹ് ശെരി അപ്പൊ പിന്നെ എല്ലാർക്കും ഒരുപോലെ ഡാക്കൂലേ
ആഹ് ഞങ്ങൾക്ക് പിന്നെ ദോശ അതൊന്നും മാണെന്നില്ല അപ്പൊ പിന്നെ ഓലക്ക് എന്താണ് ഉണ്ടാക്കണേ അതെ
അത് കഴിക്കൂലേ ആഹ് ശരി നിങ്ങൾ ങ്ങളെ വീട്ടിലാ നിക്കണത്
ആഹ്
ഏയ് ഹസ്ബൻഡിന്റെ വീട്ടിലല്ലാ
ഞാൻ
ആഹ് അയ് ശരി ആഹ് ആഹ് ആഹ് അതുകൊണ്ടാണ് അങ്ങനെയല്ലേ നിങ്ങള് എന്താ ബാങ്കല് വർക്ക് ചെയ്യുന്ന ആളാ അല്ലല്ലല്ലേ
അല്ലല്ല ഞാന് സി എം എ സി എം എ
ശരി ആഹ് ആഹ് അയ്ശരി ഞാനും മേരീടാണ് വിചാരിച്ചു ചോദിച്ചതട്ടോ ഉം ആഹ് ശരി ആഹ് അയ്ശരി
ഉം
ഉം അത് ശരി അങ്ങനെയണല്ലേ ഉം ഇപ്പൊ നാളെ ഒയിവാണല്ലോല്ലേ
ഏഹ് നാള ഒയിവൊന്നല്ല
നിങ്ങക്ണ്ടോ
ആഹ് ഞങ്ങക്ക് ഞറാഴ്ച കൂടെ ക്ലാസ്
ഏഹ് അയ് ശരി ഞായറ് ഒയിവില്ലല്ലേ ഏഹ് ഫുൾ ഡെ ഉണ്ട് ലെ അയ് ശരി
ചോപ്പ് ചോപ്പത്ത് മാത്രം
ആഹ് അഹ് ശരി അപ്പൊ ആ സൺഡേ ഒക്കെ ചോപ്പ്ത്തെല്ലേ
ആഹ് ചുവപ്പത്തൊന്നുല്ല ചുവപ്പും പച്ചിയൊന്നുല്ല
അങ്ങനത്തെ കണക്കൊന്നുംല്ലല്ലേ ഉം ഉം അഹ് ശരി ഈ ഓണപൂട്ട് ക്രിസ്മസ് പൂട്ട് അങ്ങനത്തെന്നും കിട്ടേണ്ടാവില്ല ല്ലേ
ആഹ് ഓണ പൂ ട്ട് പറഞ്ഞാല് നമ്മളെ സാധാ സ്കൂളിലൊക്കെ പത്ത് ദിവസൊ ക്കെ കിട്ടൂല അത്രന്നും
ആഹ്
ഉം ആഹ് അങ്ങനെക്കെട്ടുള്ളൂ ല്ലേ
ആഹ് അങ്ങനെ
അയ് ശരി ഇതെ ത്ര വർഷ
ഇത് രണ്ടര സി എം എ മാത്രമാണെങ്കിൽ രണ്ടര വർഷാണ് പക്ഷെ ഞാൻ സിമേന്റെ കൂടെ ബീകോം എടുത്തിക്കണം അതുകൊണ്ട് മൂന്ന് വർഷം
ആഹ് അഹ് ശരി ഉം രണ്ട കൂടെ അപ്പടെ പോവു ലെ
ആഹ് രണ്ട ഒപ്പം കൂടെ ഒപ്പ അങ്ങനെ പോകും പിന്നെ എല്ലാരും ഇപ്പ ഇത് ഇത് എടുക്കണണ്ട് നമ്മള് അയിന് എന്തെങ്കിലും വ്യത്യസ്ത ആയി നിക്കണ്ടേ അപ്പൊ പിന്നെ ഡിഗ്രിയും കൂടെ
ആഹ് ആഹ്
ഇത് എടുക്ക് ണോൽ എല്ലരും ഡിഗ്രി ഡിഗ്രി എടുക്കാതെ അങ്ങനെ നേ നേരെയി ആൾക്കാരെക്കാം
ആഹ് അപ്പൊ ഡിഗ്രി എടുക്കാതൊന്നും പറ്റൂല തോന്നണ്ടല്ലേ
ആഹ് അങ്ങനെ പറയാ ഒരു മൂല് ല്യം മാണം എന്നുണ്ടെങ്കിൽ ഡിഗ്രി ഉണ്ടാവണ നല്ലത്
ഡിഗ്രി വേണം ആഹ് അതെ ഡിഗ്രി എല്ല ത്തി വേണംന്ന് പറഞ്ഞേക്ക അപ്പൊ നാല് വർഷം ആക്കി ചെയ്തണല്ലേ
ആഹ് ഡിഗ്രി നാല് വർഷം ആക്കി
ആഹ് ആഹ്
നാലാമത്തെ വർഷ ആണെങ്കിൽ ത്താ മതി അങ്ങനെ പറയണ്ട് അറിയില്ലാ
ആഹ് ആഹ് അഹ് ശരി അപ്പൊ ആ ഡിഗ്രി നാലു വർഷം കഴിഞ്ഞട്ട്
ഉ
ഇന്റാത് ചെറിയ മക്കളാ വല്ല്യരു മൂന്നാം ക്ലാസ്സിലും മോളെ എൽ കെ ജി യിലും ആണ്
ഏഹ് അഹ് ശരി
ഉം ഉം
ഇന്റെ അനിയത്തി എൽ കെ ജിയില
ഏഹ് അയ് ശരി ഇമ് ഇപ്പൊ ഈ വർഷം ചേർന്ന പോവാൻ മടിയുണ്ടോ
ഏഹ് ഓള് ഈ വീടിന്റെ മുന്നിൽ തന്നെയാണ് അങ്ങലെവാടിയ അപ്പ ഉ മൂന്ന് വയസതെ കഞ്ഞപ്പ തന്നെ അങ്ങനെ വാടി ഇങ്ങനെ വിട്ട് ശീലായിട്ട് ഒൾ ക്കോ ആയി
ആഹ ഇല്ലല്ലേ ഇ ഭയങ്കരം കരച്ചിലയ്നി ഇപ്പങ്ങ റെഡി ആയി വരുന്നുള്ളു
ഇ ല്ല കരിയലോ താക്കലോ അങ്ങനെ ഒരു പ്രശ്നെ ല്ല
ഏ അയി ശരി ഇവിടെ എന്തൊരു കരച്ചിലന്ന്റിയോ ഭയങ്കര കരച്ചിലായിരുന്നു വണ്ടീന്നൊക്കെ ഇങ്ങോട്ട് വിട്ട അനെ പോരും അത്രൊക്കെ ഇതാ യിരുന്നു ഇപ്പ ങ്ങനെ റെ യായി വരുന്നേ ഉള്ളൂ
അംഗനവാടിക്ക്ന്നും പോയിട്ടുണ്ടാവലല്ലേ
അംഗനവാടിൊക്കെ പോയിരുന്നു കൊറച്ചാ ഫസ്റ്റിലിങ്ങ് ടീച്ചർ കൊണ്ടുവരാൻ പറഞ്ഞഞ് പോയിരുന്നു അത് പോയിട്ടും അന്ന് ഇതുപോലെ കരിച്ചിലായിട്ട് നിർത്തി അന്ന തന്നെ ടീച്ചർ പറഞ് ണ് ഇനി നഴ്സറിൽ പോകുമ്പോ ബുദ്ധിമുട്ട് അ കൊണ്ടന്നാക്കിയല് കരച്ചില് നോക്കണ്ടകൊണ്ടന്ന കിളറഞ് അത് കുട്ടി ഭയങ്കര കരച്ചിലായ പിന്നെ ഇപ്പോ പറഞ്ഞ യ ച്ചതു ല്ല
ഇനി എൽ കെ ജിയില ഒന്നല്ല എല്ലാം വിചാരിച്ച വിട്ടിട്ടുണ്ടാവില്ലല്ലേ
ആഹ അതെ അപ്പം അതെ എൽ കെ ജി യു കെ ജി ആ വ്‌ബം എന്തായാലും പറഞ്ഞേക്കണം ദ്‌ ഇപ്പ അംഗൽവാടിയല്ലേ പ്രശ്നല്ലല്ലോ രിച്ചിട്ട് അത് ഒഴിവാക്കി ഇപ്പൊ ഓക് ആതന്നെ അന്നത്തെ പോലെ തന്നെ ഇന്നും ഇപ്പോഴും അങ്ങനെ തന്നെ കരച്ചിൽ ഒക്കെ ആയിട്ട് പിന്നെ ഒഴിവാക്കാൻ വ യ്യ നമ്മള് ഫീസ് കൊടുത്ത് പഠിപ്പിക്കല്ലേ അ പൊ യി വാക്കാൻ വയ്യല്ലോ
സി ബി എസ്ഇ ലക്കറാലേ
ആ ആ് പ്രൈവറ്റ് ആാണ് ഈ മദ്രസ് ന്റെ കീഴിലാണ് പ്രൈവറ്റ് പോലെയണത് ഫീ വേണം ഉം അപ്പൊ പിന്നെ പോവാതെക്കാനും വയ്യ അപ്പൊ അങ്ങനെട് പറഞ്ഞേച്ചി പറഞ്ഞടു ക് കരച്ചില നോക്കാതെ പറഞ്ഞേക്കലേ പ്പൊ ഒങ്ങപ്പോൊ കൊറെേ എങ്ങനെ ആയാലും പോകേണ്ടി വരുന്ന ആയൊണ്ട് ഇപ്പ ഇങ്ങനെ കൊറെേ കരച്ചിലിന് മാറ്റണ്ട്
ആ പിന്നെ പ അങ്ങനെ ശരി ായി വരും ഇവള് പിന്നെ ഇവ ടെ
ആഹ
അങ്ങനാ വാടിൽ കുറേ കുട്ടികൾ ഉണ്ടായിനു പതിനഞ്ചോളം കുട്ടികൾ ഉണ്ടായിന അപ്പ ഇങ്ങനെ എന്താ കൂട്ടാരൊകായോ ണ്ടേ അങ്ങനെ കളിയിലായിട്ട് പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ അംഗനവാടിിയത്തെ കുട്ടികള ന്നെ സ്കൂൾക്കും അപ്പൊ പിന്നെ അറിയുന്ന കുട്ടികളും അപ്പഴും കളി കൂടെ അങ്ങനെ ആയിട്ടേ
ആ് ആ് ബുദ്ധിമുട്ടുണ്ടായിണ്ടാവല അല്ലെ
ആഹ ബുദ്ധിമുട്ടൊന്നുല്ല ഫുഡൊക്കെ കൊടുത്തയക്കണം എന്നിട്ട് ഓലിക്ക്
ആഹ് ഫുഡ് കൊടുത്തേക്കണം നിങ്ങക്ക് ഫുഡ് കൊടുക്കണ്ടാ
ഓലക്ക് ഒന്നും കൊടുക്കണ്ട ഓല പറഞ്ഞഴച്ചാ മതി ചെന്നൈക്കന് ഓല് കൊറച്ചന കഞ്ഞി കൊടുക്കും ഉച്ചക്ക് ഫുഡ് കൊടുക്കും പിന്നെ വൈകീട്ട് പാലും ബിസ്കറ്റ് ും അങ്ങനെയും കൊടുക്കും ആഹ്
അ് ശരി നമ്മള ഇ വിടെന്ന അങ്ങനത്തെത് ന്നും ഇല്ലട്ടോ
ഏ അ ശ്
ഉ ഉ ഇവിടെ ആയാ തി ഇതൊന്നുല്ല നമ്മള് കൊടുക്കണതേ ഉണ്ടാവുള്ളൂ നമ്മള് ചോറ് ഉച്ചക്ക് ചോറ് കൊടുത്തേക്കും അതനെ പത്തരക്കായൊണ്ട് രാവിലക്കത്ത് ഇവിടത്തെ കഴിച്ചു പോകും പിന്നെ ഏ പിന്നെ നമ്മൾ ചോറ് കുറച്ച് കൊടുത്തേക്കുവ അധികംൊന്നും കഴിക്കൂല അപ്പൊ കുറച്ചേ കൊടുക്കുള്ളൂ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെവെട്ന്നെന്തേ ചായന്തേ കൊട്ക്കണം ഉം ഔടെ അങ്ങനെള്ളോണ്ടി ന്നി സുഗാണല്ലൊ ലേ
ആഹ് സുഖാണ് സുഖാണ്
ഏഹ്
ഇന്നെക്കട്ടിട്ട് ഞാൻ നിൽക്ക
ആഹ് ഐക്കോട്ടെ ന്നാ ഐക്കോട്ടെ ന്നാ ശരി
ആഹ്